കേൾക്ക്ണില്ല്യേ?
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ അ നമ്മള് ആ വീട് പണിയുടെ കാര്യല്ല ആഹ. എന്നിട്ടാ പിന്നെഴ മോ മക്കളൊക്കെ എണീറ്റോ
ആഹ് മോന് ചെറുത് നീച്ചിക്കുന്നതാ ഞാൻ മന്നെ പറയണ പഴ ഞാൻ കട്ടിത്തരാ പിന്നെ അല്ലെങ്കിൽ അവല് അങ്ങനെ എന്തെങ്കിലുംമൊക്കെ തിന്നോ അപ്പ പോവാൻ നേരത്തി സ്കൂൾക്ക് പോവാാന നേരത്തി കഞ്ഞിയേറ്റ് കൊടുക്കണം
ആ കഞ്ഞി ഓക്കേ കുടിക്കും ആ കഞ്ഞി ഇഷ്ടാൻ
ആ കഞ്ഞി കൊടുത്തിട്ടുണ്ട് സ്കൂൾക്ക് വിടും സ്കൂളിൽ നിന്ന് ചോറും കറിയൊക്കെണ്ട് ഉണ്ടാവും
ആഹ ഇവിടെ മോള അത് കഴിക്കില്ല മോള് സ്കൂളിൽ ചോറ് കഴിക്കത്തില്ല എന്തോ അവൾ
ഇവിടെ എല്ല ഇവരും ഇവരും കഴിക്കല് ഉണ്ടായിരുന്നില്ല ഈ ഈ പ്രാവശ്യം മാത്രം അവരെ അങ്ങനത്തെ സ്കൂൾ ചേർതകിനത് നല്ല ഉപ്പേരി കറി ഇന്നലെ പാൽ മുട്ട പാല് ഒക്കെ ഉണ്ടാവലുണ്ട് ഉപ്പേരിയള ക്കെ ഉണ്ടാവും. എന്റെ മോന് പറഞ്ഞാണ് അമ്മ മുലങ്ങക്കറി പരിപ്പ് കറി ഉണ്ടായിലും മുരിങ്ങ കറി ണ്ടുണ്ട്, തോരന്, ഉണ്ട തൈര്, ഉണ്ടാവരുണ്ട്ന്നൊക്കെ, പലതു, ഉണ്ടാവും, ഉപ്പേരികളൊക്കെ. ഇവിടുന്നാണെങ്കിൽ, ഇവിടുന്ന്, നമ്മള്, ചോറ്, കൊടുക്ക ണെങ്കിൽ, ഒരു, തുള്ളി, കറി പ, രുല. ഒന്നും, പാലൂല, പച്ച, വറ്റു, മാത്രം, തിന്നണം, അവരാണ്.
ല്ല, അതുകൊണ്ട്, അവൾക്ക്, പൂലക്കറികളൊന്നും, ഇഷ്ടല്ല.
ഞാനൊക്കെ, കഴിഞ്ഞ, വർഷം, ഫുള്ള്, ഉപ്പേരി, മാത്രം, കൊടുക്ക ബീറ്റ്റൂട്ട് ഉപ്പരി ഇതൊക്കെ അനെങ്ങനെ സോപ്പടലാണ് നല്ല കണ്ണ് വരും നല്ല പല്ല് വരും നല്ല മുടി വരും എന്നൊക്കെ പറഞ്ഞിട്ടേ ബീട്രൂട്ടും കക്യാരറ്റൊക്കെ അങ്ങനെ തീട്ടിക്കേലെർന്ന
ഇത് അങ്ങനത്തെ സ്ഥലങ്ങൾ എത്തുമ്പോ തിട്ടേ ഇല്ല ഒരു സ്ഥലം
തീരെ മുട്ട വേണ്ട എന്താ വച്ചാ ഇവിടെ മുട്ട ഇങ്ങനെ ഇപ്പൊ കാ ഓന്റെപ്പാക്ക് കോഴിക്കട അപ്പൊ നല്ല കോഴമുട്ട കാടമുട്ട ഇം കൊന്നിട്ടേ
ആ മോക്ക് മൊട്ട ഇവിടെ കോവ ഒക്ക മാത്രം നമ്മള് വിര്ക്ക് മെലുക്ക് വരട്ടക്കത്തില്ലേ തളിച്ച അ കോവക്കാ അറിയാം നോക്കോയ്ക്കത് നിങ്ങള അവിടെ എതര് പറയന്ന് അറിത്തില്ല വീക്ക് വീക്ക് വെക്കല്ലേ മെഴ്ക്ക് പുരട്ടി ആഹ നമ്മള് വിള ആ വെണ്ടക്കന്നും ഇഷ്ടല്ലേ കോവക്കാ മാത്രമേ കഴിക്കലുള്ളൂ പിന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഒരു ഫെരിഹച്ചില്ല ഉ
ഞങ്ങള് കഴിക്കൊന്നുംല്ല ഞങ്ങള അങ്ങനായിട്ട് പറഞ്ഞഞ് പറഞ്ഞു വിടലണ് ഇകുറി ഇതൂവർക്കും ക്യാഷ് കൊടുത്ത പഠിക്കും
ആ സ്കൂളിൽ ഉണ്ടല്ലോ സ്കൂളില എല്ലാം പച്ചക്കറി എല്ലാം കൊടുക്കും
ഇപ്പൊ നമ്മുടെ ബുദ്ധിമുട്ട് കാരണം നമ്മിപ്പോ ഒക്കെ ഗവൺമെന്റ് ഒക്ക ആക്കി
ആ അതാണ് ഞങ്ങള് ഞാനും എന്റെ മോനും മോളും ഒക്കെ അദ്യ തന്നെയ പഠിക്കുന്നേ പക്ഷെ അവക്ക് ഞാൻ പിന്നെ അവിക്ക് ഈ നാസ്തയാ ഇഷ്ടം ദോശയാ അപ്പൊക്കെയാ ആ ആ അതിനത്തെ അവൾ കഴിക്കു ല്ലോ എ ഫോണ് ആ് വത് വ പ വ അഴപ്പല്ല ഉ അത് കൊഴപ്പല്ല അവര് പള്ളി നീപ്പച്ചഛ ഇപ്പക്കപ്പ നാട്ടിൽ വന്നിയാ ഉപ്പേ ഇപ്പ വന്നിട്ട് ഒരു മാസയിട്ടേള്ളൂ. പുറത്തായിരുന്നു അപ്പൊ ആ ഇപ്പം നാട്ട് ലീവിന് വന്നതാണ് അടുത്ത മാസം പോണം ഇരുപത്തഞ്ചാതി.
അ ആ ആ
ഉം ഉം ലീവിന് വന്നതാണ് ഇതിപ്പോ ഉം ഹേ സൗദില് സൗ സൗദില് സൗ ദീല് ഹൈല്ന്ന്പറയും ഹൈല് അവിടെ ഒരു കമ്പനിയിലാണ്.
ങ്ങക്ക് വീടൊക്കെ ആയിറ്റില്ലേ.
ഞങ്ങൾ കുടുംബവീട് ഞങ്ങൾക്ക് തന്നെയാണ് ഇക്ക ഒരു മോനേ ഉള്ളു രണ്ട് പെങ്ങമാരാണ്. ഏ പിന്നെ വീട് വെച്ചതാണ്.
ആ ഇവടെ നാല് പെങ്ങന്മാരും
ആ അവര് രണ്ട്പേരും വേറെ താമസാണ് നമ്മുക്ക് വീട് വെച്ചതാണ് നമ്മുടെ കല്യാണ ടൈമില് തന്നെ വച്ചയാ. ഇപ്പപ്പം പതിമൂന്ന് കൊല്ല ഇനിഞ്ഞിപ്പം അതൊന്നും മേലോട്ട് ഒരു റൂം വെക്ക ക്കണം കാരണം മോനും കൂടെ വലുതാവുമ്പഴേ മൂന്ന് റൂമേ ഉള്ളു അപ്പം അവനിക്ക് ഒരു റൂമ് വേണം. അപ്പ മോനിപ്പം ഏഴാം ക്ലാസ്സിലാണ് അങ്ങനെ വെക്കണം അവിടെ നി ക്കണ സമയത്ത് എങ്ങാനും ആണെങ്കിൽ വെക്കാൻ പ
പറ്റുള്ളൂ പിന്നെ പറ്റൂല പിന്നെ പറ്റൂല ഞങ്ങളെന്നെപ്പ ഇന്റെ ഇക്കൊക്കെ ഗൾഫിൽനന്നെനി അന്ന് പിന്നെ ബുദ്ധിമുട്ടേളേനിട്ടോ നമുക്ക് ഇക്കാക്ക് നാല് പൊങ്ങന്മാരൊക്കെല്ലേ അവരെടെ കല്യാണം അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ് വന്നപ്പോ നമ്മൾക്ക് പറ്റിട്ടില്ല ഇപ്പൊപ്പോ ഇപ്പത്തെ അവസ്ഥയില് പിന്നെ ഗൾഫൊക്കെവിട്ടു ഇവിട്ത്തേ ഇമ്മ സുഖല്ലാതെ കെടക്കലും ഇപ്പ സുഖല്ലാതെ ഇ എല്ലാരെ മരണം ഇതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ പറ്റീട്ടുല്ല നമുക്കതിന്റെ സാഹചര്യം ഇല്ലേനി ഇപ്പളാണ് വീട്മ്മ
ര രണ്ട് ഡയറി മിൽക്ക് വെടിച്ചിതരും അമ്പൈന്റെ രണ്ടണ്ണം. ആ പിന്ന ആ അങ്ങനായി. ഇനിപ്പഴേ അതക്കേ വേടിച്ചിട്ട് ഇന്നെ ഇന്ന് അത് ഇന്ന് നാത്തൂന്റെ മോള്ടെ ബർത്ത്ഡേ യാണ്. അപ്പൊ ഓക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടേ നമ്മളങ്ങനെ അങ്ങനെ ആഘോഷി ക്കലൊന്നും ഇല്ല പിന്നെ കൊച്ചുങ്ങളല്ലേ.
ആഹ് ഓ ഓല ആ ഓല മനസ്സൊന്ന് ഇതാക്കാന് സന്തോ ന്തോഷല്ലേ.
ഉം ഉം അമ്പൈന്റെ രണ്ടാ രണ്ടു പേർക്കും ഓരോന്ന് കൊടുക്കാൻ വേണ്ടിട്ടാണേ. ആ പിന്നെ ആ രണ്ട് ഒരാ മോന് പത്താം ക്ലാസ് എഴുതി നിക്ക്ന്ന്. മോള് എട്ടാം ക്ലാസില്. ആ ങ്ങള് എന്താ ചേർത്താൻ വൈകിയോ? പിറ്റേന്ന് വാങ്ങിച്ചോണ്ടവാ ആ ഉപ്പായും ഉമ്മായും ആയി. ണ്ട് അവർക്ക് രണ്ട് പേർക്കും നോബുണ്ട്. ഇപ്പൊ വന്നില്ല പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് മിക്കവാറും അവിടെ കിടക്കായിരിക്കും.
ആ നേരത്ത് എന്താണ് ചോ ചായ കടി അങ്ങനെ
പയ്യന്നെ ആ ആ ആ ചായ എന്തെങ്കും എന്തങ്കിലും കടി ഇപ്പൊ എന്തെങ്കിലും പൊരിപ്പ് വാങ്ങച്ചിട്ട് വരും. ഇപ്പൊ ഒരു എണ്ണക്കടി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും പിന്നെ ആ ഉപ്പ പിന്നെ പള്ളിയില് ആഹ് വാപ്പച്ചി പോവില്ല ആ ഹാ.
ജ്യൂസ് ഇണ്ടാ
നിങ്ങളെ നാട്ന്ന് പറഞ്ഞാല് എന്താണ് എല്ലാം അറിയുന്നവരല്ലേ ഞങ്ങള് ഇവിടെ അതൊന്നും ഉണ്ടാക്കുന്നില്ല.
ഏ ഞങ്ങൾ സമൂസ അങ്ങനെ കട്ലേറ്റ് സമൂസ ചിക്കൻ റോള് അങ്ങനത്തെക്കെ കടികൾ ഉ ഉൺണ്ടാക്കും പിന്നെ പിന്നെ പത്തിരി കറി ഇങ്ങന്ന് ഇക്ക് പണിക്ക പണിക്കാരുണ്ടെങ്കിലും അവൊക്കെ കൂടെ നടക്കും കൂട പണിക്കാർക്കുള്ള ചോറും കറിയും അതും ആക്കണം കഞ്ഞി അതും കൊടുക്കണം
അതും കൊടുക്കണോ? നിങ്ങള് ഇങ്ങനെ അടങ്കലായിട്ട് കൊടുത്തേ ഫുഡും നിങ്ങൾ കൊടുക്കണോ പണിക്കാർക്ക്
എങ്ങനെ?
ആഹാരവും പണിക്കാർക്ക് നിങ്ങൾ കൊടുക്കേ
ആഹ് ഞങ്ങള് കൊടുക്കലണ്ട് ഇക്കാക്ക് ഇഷ്ട ഇല്ല ആഹാരം കൊടുക്കാതെ പണി എടുപ്പിക്കരുതുന്ന് പറയുംന്നോട് ഏ
ആഹ് ഓ അങ്ങനെ കൊട അപ്പ പിന്നെ ചായയ്ക്ക് കടിയൊക്കെ കൊടുക്കണ്ടേ വൈകിട്ട്
ച ചായ കാലി ചാ വന്ന് ഒര് ഒരു എട്ടര ഒമ്പത് മണി ആവാൻ നേരത്ത് കാലിചായ കൊടുക്കും
ആഹാ അ വണ്ട പറ്റില്ല ഈ ച ചായന്ന് പറയ്മ്പ പിന്നെ കടും ചായ കൊടുക്കും അല്ലെ കട്ടൻ ചായ കട്ടൻ ചായയാണോ പാൽ ചായ ആണോ കൊടുക്ക്
ഇല്ല ഇല്ല കട്ടൻ ചായോ രാവിലെയോ കട്ടൻ വന്ന് പണിക്ക് വന്ന് ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോ കാ കാലിച്ചായ പഴാ അല്ലെങ്കിൽ ബിസ്ക്കറ്റാ അങ്ങനെ എന്തെങ്കിലൊക്കെ ഞാൻ ചിലപ്പോ പഴം ഉള്ളത് പഴംപൊരി ആക്കി പൊരിച്ച് കൊടുക്കും ഇവിടെ എല്ലാരും ചീത്തറിയന്നെ എ എന്തിനാ ആൾക്കാരെ ഇങ്ങനെങ്ങള് നന്നാക്കണ് അപ്പൊ എനിക്ക് ഇഷ്ടല്ലേ ഈ പഴ അങ്ങനെ വെച്ച് കൊടുക്കണത് ഞാൻ പുഴുങ്ങി തെറ്റേ അപ്പൊ ഞാൻൊരിശങ്ങാണ്ടാണ് കൊടുക്ക നമ്മള മക്കൾക്കും കൊടുക്കാം അവർക്കും കൊടുക്കാച്ചിട്ട് പിന്നെ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിമുതലെ - പതിനൊന്നര ആവുമ്പ- പിന്നെ കഞ്ഞി കഞ്ഞിക്ക് കൂട്ടാ ചമ്മയും പപ്പടവും ഓ മൂന്ന് നാലാളു മുട്ട പൊരിച്ചതും, ചമ്മന്തി, ഉപ്പേരി ഒക്കെ കൊടുത്ത് പിന്നെ ചോറ്-
ആ നിങ്ങളോട് കുശാലാന്നു നോക്കി പണിക്കാർക്ക്
ഇറച്ചി വരറ്റിയത് പച്ചക്കായ കറി ഉപ്പേരി പപ്പടം അച്ചാറ് ഒക്കെ തന്നെ
ശെടാ നിങ്ങള് മാ മാത്രല്ലേ ഉള്ളൂ സഹായിക്കാൻ ആരുല്ലല്ലോ
ഇല്ല ഇല്ല സഹായിക്ക ആരൊന്നുംല്ല അങ്ങനത്തെ കുഴപ്പൊന്നുല്ല മ് നമുക്ക് എങ്ങനെയാന്ന് അറിയാം ഇങ്ങോ എനിക്കറിയാം നമ്മക്ക് ആ വീട്ടില് സ്വസ്ഥതയെ നിക്കണെങ്കിൽ നമ്മള് ആൾക്കാർക്ക് നല്ല ഫുഡ്- കൊടുക്കണം എന്നാലെ നമുക്ക് സമാധാനത്തിൽ നിക്കാൻ പറ്റുള്ളൂ ഞങ്ങള് ആദ്യേ കൊടുക്കല്ണ്ട് എല്ലാ പ ഏ എടുക്കാൻ വന്നവർക്കും അങ്ങനെ
ആ അത് ശരിയന്നെ പക്ഷേങ്കില് ഞങ്ങള്ടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല ആ രാവിലെ കാപ്പി കൊടുക്കും നാസ്ത കൊടുക്കും എന്താന്ന് വിചാരിച്ചാ ചിലപ്പോഴേക്കേ
ഇല്ലല്ല എന്റെ വീട്ടിലൊക്കെ നേരെ എൻറെ വീട്ടിന്റെ അവിടെ എങ്ങനെയന്നറിയാം രാവിലെ കാലിച്ചായ കൊടുത്ത പിന്നെ പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ ചായേം കടിം തന്നെ കൊടുക്കരുത് പത്തിരിയാ പത്തിരിം കറിം ഇല്ലെങ്കില് അങ്ങനെ അപ്പങ്ങള് കൊടുക്കും ഏ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞെക്ക് പറ്റൂലട്ടാ ഞാൻ ഒറ്റക്കല്ല അപ്പൊ കഞ്ഞു അയ്ക്കുള്ള ഉപ്പേരിയും ഇതൊക്കെ തരാം ഞാന് കഞ്ഞിയും കൂട്ടാനൊക്കെ തരാം അപ്പൊ മീ ന് നല്ല വെല നല് ശാമംല്ലേ അപ്പം മീന് കിട്ടാനില്ല അപ്പൊ ഞാൻ പറഞ്ഞ് ഈ കാക്കാനോടാണ് മുട്ട കൊട്ന്നാടിന്ന് പറഞ്ഞൊ കാക്ക മുട്ട കൊടുന്ന്തന്നപ്പൊ അത് അത് കഞ്ഞി കൊടുത്ത്. കൊർച്ച് എർച്ചി കൊടു എർച്ചി കൊടുന്നാന്നീന്.
നിങ്ങളെ അവിടെ ഇറച്ചിക്കൊക്കെ വില കൊറവല്ലേ ഈ പോത്ത് ഇറച്ചി പോത്തർചിക്കൊക്കെ
പോത്തെർച്ചിക്ക് അറിയില്ല. ആ കാക്ക കൊടുന്നരുന്ന കാരണം നമുക്കറിയില്ല. നമ്മള അങ്ങനെണ്ട് കാക്ക പോത്തിൻ്റെ അതിന് അറവിനും പോവും. ഇതിന് കോഴിക്കടേക്കും പോക്കുണ്ട് അമ്മക്ക് ക്ക് അങ്ങനത്തെ അതറിയില്ല. വില ഒന്നും അറിയില്ല.
പക്ഷെ ഞങ്ങളിവിടെ അഞ്ഞൂറ് രൂപയാ ഒരു കിലോ പോത്തർച്ചിൻ്റെ വില. അഞ്ഞൂറ് രൂപ. ഒരു കിലോ പോത്തർച്ചി കയ്യില അഞ്ഞൂർ രൂപ.
അളള
ഞാൻ കര്തി മലപുറത്തോട്ട് അതിനക്കാട്ടിലും കുറവാ ഞാൻ കേട്ടേക്ക്ണത്. ഇൻക്ക് കറക്റ്റ്
ഇവിടെ അത്ര ഇല്ല. ഇവിടെ അത്ര ഇല്ല. മുന്നൂറ്റമ്പത് നാന്നൂറൊക്കെ ഒളളു.
ആ ഞങ്ങക്ക് ഒരു കിലോന് ബീഫ് എന്താണ് ഇവട്ന്ന് വാങ്ങണകിൽ
ഔ ഞമ്മളൊന്നും പിന്നെ ഒരു കിലോനായിറ്റ് കൊണ്ടില്ല. രണ്ടും മൂന്നും കിലോനെ അങ്ങനെ കൊടുന്നിട്ട് കാക്ക കൊടുന്നാല് അതിന് നല്ല ഇറച്ചി വാണം. നല്ല ഇറച്ചികൂട്ടും ചെയ്യും. ഇക്ക ഇവിടെ ഇൻക്കും മക്കൾക്കും ഒന്നും ഇഷ്ടല്ല പോത്ത് കോഴി ആവുമ്പോ പിന്നിം കൂട്ടും. കോഴിക്ക് നല്ല വെലേണേലൊപ്പൊ. അപ്പൊ കോഴി. ഞാൻ പറഞ്ഞു ഞ്ഞിപ്പ മീന് ഒപ്പിക്ക്ണക്കായും നല്ലത് കോഴി കൊട്ന്ന് ട്ട്. ആണ്ട് വര്റ്റി കൊട്ത്ത്. പച്ചക്ക റി കറിം വെച്ചാല്. പച്ചക്കായ കറിം വെച്ച്. ചെൽപ്പോ രണ്ട് ദിവസം മുന്നേ ഇതേ തേപോലെ വയറിങ്ങിന്റെ പണിക്കാര്ണ്ടായിരുന്നു. അവർക്ക് ഇതേപോലെ കുമ്പളം മോരുകറിം വെച്ച് ച്ച് ഇറച്ചി ഇതേപോലെ തന്നെ എർച്ചി കറി വെച്ച്. വര്റ്റി വര്റ്റി വെച്ചൊട്ത്ത്. ഉപ്പേരി പപ്പടൊക്കെ തന്നെ. അങ്ങൻ തന്നെ കൊടുക്കല്. ഇന്ന് ഇപ്പ ഇപ്പ പണിക്കാരുണ്ടെങ്കിൽ ഇപ്പ നമുക്ക് നോമ്പല്ലേ. ഇന്നാലും വേണ്ടില അവർക്ക്ളളത്. ഉ ഉ ഇത് ഉണ്ടാക്കി കൊടുക്കണം.
കൊടുക്കണം ആ അതാണ്. തേങ്ങ നീ തെങ്ങൊക്കെ ഇഷ്ടം പോലെണ്ടല്ലേ. അവിടൊക്കെ മലപ്പുറത്തൊക്കെ തെങ്ങ്.
ണ്ട്. ഞങ്ങള അതിന് വെളിച്ചെണ്ണ ഒന്നും വാങ്ങലല്ല. ഞമ്മൾ വെളിച്ചെണ്ണ വാങ്ങലല്ല.
എന്റെ വീട്ടിലൊക്കെ പോ പണ്ട തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ടായിന്ന്. ഇപ്പ തേങ്ങ പൈസ കൊടുത്ത് വാങ്ങിച്ചാ ഉപയോഗിക്കുന്നത്.
ഞ ഞങ്ങള് ടെ തേങ്ങ ആട്ടല്ലാണ്. തേ ഇത് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കാന്.
പുറത്തോട്ട് വന്നപ്പോ മലപ്പുറത്തങ്ങോട്ട് കൂടി കേറിയപ്പം എന്റെ റ ബെ എന്ത് തെങ്ങുകളാണ് നിൽക്കുന്നത്. ഞങ്ങളത് ഭയങ്കര ആസ്തിയായിരുന്നു ഞ മലപ്പുറത്തോട്ട് ഞങ്ങള് ഇത്രം തെങ്ങ്കൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. കുഞ്ഞിലെ ഒക്കെ കണ്ടിട്ടൊല്ലു. ള്ളൂ. ഞാൻ കേ തെങ്ങ് കണ്ടിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിലൊക്കെ കൂടുതൽ റബ്ബർ മരാണ്ളളത്.
ആ. ങ്ങളെ നാട്ട്ക്ക് റബ്ബർ മരാണ്. ഇവിടെ തെങ്ങാണ്. നല്ല തെങ്ങ് പ്ലാവ് പ്ലാവ് മാവ്. പ്ലാവ് മാവ്. നല്ല മാവ്
ആ. മാ ഏറ്റവും കൂടുതൽ കണ്ട തെങ്ങുകളാ മലപുറത്ത്. ഞങ്ങൾക്ക് ഭയങ്കര ആശ്ചര്യമായിരുന്നു. ട്ടോ. ആ. ഞങ്ങളക്ക് തേങ്ങ കിലോയിൽ എൺപത് രൂപ കൊടുത്തിട്ടാ വാങ്ങണത്.
തന്നെ. പക്ഷെ ഇവിടൊന്ന് ഇവിടെ തേങ്ങാക്കറി ഇഷ്ടന്നല്ല കുട്ട്യൾക്ക്. എന്തിക്ക് തേങ്ങ ഇട്ടാലും പു ട്ട്ക്കായാലും എന്തിക്ക് തേങ്ങട്ടാലും കുട്ടികൾ വാണ്ടാന്നാ പറയ. തേങ്ങ. പിന്നെ ഉപ്പേരിക്കൊന്നും ചമ്മന്തിക്കും ഉപ്പേരിക്ക് ഒന്നും ഇഷ്ടല്ല. നമ്മളിണ്ടല്ലോ ഉപ്പേര് എന്ത് കാബേജ് ഉപ്പേരി എന്തിക്കു ഒന്ന് തേങ്ങ ഉള്ളിയും ചീര ഒന്ന് ഒതുക്കി ചമ്മന്തിയാക്കിയിട്ട് ഐക്ക് ഇട്ട് കൊടുക്ക അതൊന്നും ഇവിടെ ഇഷ്ടല്ല കുട്ട്യൾക്ക് തേങ്ങാ ചട്നി അങ്ങനൊന്നും ഇഷ്ടല്ല
ഞങ്ങള് വില ഞങ്ങൾ വളരെ കുറച്ച് കുറച്ച് എടുക്കൊള്ളു കാരണം ഇല്ല തേങ്ങ